ഹലോ? ഹലോ?
ഹെലോ ആഹ് കേൾക്കില്ലേ?
ആഹ് കേക്ക്‌ണ്ല്ലേ?
നോ
ആഹ് കേക്ക്‌ണില്ലേ ആഹ് എന്തൊക്കെ വർത്താനൊക്കെ?
എത്ര സുഖമായിട്ട് പോണ് കൊഴപ്പമൊന്നു ഇല്ല.
ആഹ്ഒന്ന് കിടന്നോ?
ഇല്ല കിടക്കാൻ ചോറ് ആ തിനല് കഴിഞ്ഞു. കിടന്നിട്ടില്ല. കുട്ടികളൊക്കെ ഉറ
മക്കള് ആ ഓ
ആ എന്താ പറയാ ഇവിടെ എങ്ങനെ?
അവിടെ ഉറങ്ങില്ലേന്ന് ചോദിച്ച?
മോള് താ കളിയിലാണ് അവരുടുത്ത്. പകല് ഉറക്കം ഉറങ്ങീന്നേ അപ്പം പിന്നെ എല്ലാം കഞ്ഞി കുടിച്ച് മദ്രസഉള്ളതല്ലേ ഉറങ്ങാം. പിന്നെ മഴട അവിടെ ഇപ്പോ?
ഇപ്പയില്ലേ രാവിലെ അരിഞ്ഞ വെയില്
ആഹ് ഇവിടെയുംഅങ്ങനെ തന്നെ വൈകുന്നേരം വരെയും പെയ്ത്ണ്.
ഇന്നല ഇന്നലത്തെയാ മഴയില്ല ഇന്ന്.
അത്രല അല്ലേ?
ആ അന്ന് പറയല്ല എന്നാലും ച ചോരാതെ പ്പ പെയ്തോണ്ടി ഇരിക്കാണ്. ഇന്ന്അത്രയു ഇല്ല. ന്നാലും ഉണ്ട് നല്ല വലിയ ഇതില്ല എന്നാ വൈക്കുന്നേരൊക്കെ അവര് ഇതുപലെ
ഈ വെയില് തീരെ ഉണ്ടായിട്ടില്ലല്ലോ?
ഉം എന്നാ നമ്മുക്ക് പിന്നെ കുറച്ചൊരു വെളിച്ചം വന്ന വെയില് വന്നീന് പക്ഷെ അതൊക്കെ തുണികളും ഇട്ടിട്ടില്ല ഇട്ടാൽ മഴ പെയ്താൽ
ഇല്ലശിന്റെ ഇടയ് ക്ക് മഴ ചാറുണ്ടല്ലോ?
ആഹ് അതിന്റെ ഇടേക്കൂടി ചാറുന്നുണ്ട് പക്ഷെ കൊറചേരം ഒന്ന് കിട്ടിനു. എന്നാലോ ചീ നല്ല ഉണങ്ങിണ് തുണികളൊക്കെ ചിലതൊക്കെ ഉണങ്ങിയതൊക്കെ കിട്ടി അല്ലാതെ പ എടുത്തില്ല എടുത്തിട്ട് കാര്യം ഇല്ല. ഇവിടെ മഴയണ്ട്
ണ്ടി വരുവോ ഒരാള്?
അയിനായിറ്റ്ക്കണ്ടിരു പിന്നെ ആരാ ഇത് ആ ചേരകിട്ടും കാര്യം ഇല്ല ഏതാലും ഒണങ്ങുല പിന്നെപ്പത്തി?
ആഹ് എന്താ പറയ എന്താ ചെന്നല്ലേ ചോറ് എന്തേന് ഇന്ന്?
ഇന്ന് മീൻ ഉണ്ട് അടവ്
ഉം ആഹ്
മീൻ ഇല്ലായിരുന്നു കറി വെള്ളരി വെച്ചീന്
ആഹ് ഇനി എന്താ രാവിലെകെക്കെ എന്താ?
രാവി അകത്ത് ആ ദോശക്ക് അരി വെള്ളത്തിലിട്ടേണ് ദോശയാ ഓട്ടട അധികംഇല്ല ദോശ കൊറേ നേരം ചുട്ട് എടുക്കണം ഓട്ടടാവു
കുറേ എളുപ്പാണ് ഞാനും അരിയിട്ടിട്ടില്ല. ഓട്ടട ഉണ്ടാക്കണ്
ആഹ് അന് സുഖ ദോശആവുമ്പോ കൊറേ നേരം അവിടന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റി
തീ ആവും ചെയ്യും ലേ
ആഹ്
ചിലപ്പോ ഒന്ന് ഒന്നും ഒന്നുഎടുക്കാൻ പറ്റില്ല ചെലത്
ആഹ് പക്ഷെ ഇക്കുറിന്ന് റേഷൻ പിടികയിൽ നിന്ന് കിട്ടിയത് നല്ലതായിരുന്നു. നല്ലത് ഓട്ടടക്കായാലും എല്ലാം നല്ലതാണ്. പക്ഷെ എല്ലാംഓട്ടടക്ക്നല്ല ചോറും അല്ലാനും ഒർക്കത്തിണ്
രണ്ടാര് ഇങ്ങള്ട്ടല്ലേ
ഏഹ് ഒരു നല്ലത് മറ്റത് ഞങ്ങൾ റേഷൻ പിടീത്തെ ആയിരൊണ്ട് ദോശൊക്കെ ചിലപ്പോ നാലല്ലും കിട്ടുക അങ്ങനത്തക്കരം ദോശ കിട്ട എന്നട്ട ആഹ് നല്ലയ്രി വാങ്ങ ന്റെ പിടെന്ന് പിന്നെ രണ്ടും കൂടി മിക്സാ
ഒ ഓ
അങ്ങനെ പിന് ഓട്ടടയാലും ദോശ അഹ് പെരേൽ ഇമമീം പറഞ്ഞേനി നല്ലയ്രിയ കിട്ടിയത് അറിൻ ഡേ അഹ് ചേലെ ചാക്ക ക നന്നാവും
ആഹ് അപ്പ അങ്ങൊ കൊ ഒന്ന ചിലവാങ്ങല്ല അപ്പൊ എല്ലാവർക്കും ഒരേപോലെന്നേ കാരോ
ആഹ് ഒരേ മാതിരിക്കണേ
എന്താ പറയാ ചാല് ചെലപ്പോ പിന് പറ്റതാണത് ഇണ്ടാവും
ആഹ് ചെലത് തീരെ പറ്റൂല നമ്മുക്ക് പൊടിപ്പിക്ക ഉഷാറാണ് പൊടിപ്പിച്ചാല് പത്തിരിക്കൊക്കെ കൊഴക്കണ്ട വല്ലാതെ അങ്ങനത്തക്ക
സോഫ്റ്റ്ണ്ടാവുലേ
മായാണ് ഇവിടെ അങ്ങനെ കഴിഞ്ഞന്റെും അയിന്റെ മുന്നത്തെ വിട്ടിതാക്കണ്ടായിന് അങ്ങനെ പൊടിപ്പിച്ചു അല്ലത് ദോശത്തെത്ത കാര്യല്ല തീരേ പറ്റണില്ല
ആഹ് ആഹ് അത് ആഹ് പത്തിരി ഇടിയപ്പം ഇതൊക്കെണ്ടാക്കാം
ആഹ് അയിനെ കറ്റു അപ്പ എന്നിട്ട് പൊടിപ്പിച്ചല്ല ഓ അങ്ങനൊക്കെ എന്തൊങ്കിലും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് തുടങ്ങിയ അങ്ങനെയ തന്നെ കട്ട നോമ്പ് കഴിഞ്ഞരനിയിപ്പൊ പൊടിപ്പിച്ച
ആഹ് ആഹ്
പത്തിരിക്കും സുഖമറ്റത് പത്തി നല്ല പൊടിയായാലും കൊറേ നേരം കോയക്ക
ആഹ് ആഹ്
ഇങ്ങനത്തൊവുമ്പോ പിന്നെ വല്ല കൊഴപ്പൊന്നുല്ല
കരന്റും മഴയാ വുമ്പൽ കരന്റ് പോവും ചെയ്യും നരക്കണെങ്കിലൊക്കെ
ആഹ് അതും തന്നെയാണ് അരിയരക്കണെങ്കിൽ ഇപ്പൊ ഇവിടെ ഇൻവെട്ടർ വെച്ച്ന് ഇപ്പ കൊറച്ചസായി
ആഹ് എത്രണ്ട വച്ച്
മുപ്പ ഇരുപത്തി മൂന്നാണ് ഇരുപത്തി മൂന്നിന്റെ
ആഹ് ആഹ് ആഹ് ബടെ ഇരുപത്തഞ്ചിന്റെ അയില് പിന്നെ ഇതൊക്കെ പോകും എല്ലാം പോവൂലേ
മുപ്പത്തൊമ്പത് റുപ്യ എല്ലോ പോകും മിക്സി ഒക്കെ പോകും
ആഹ് പിന്നെ വയറ് വലിച്ചിട്ടുണ്ടാവൂലേ ഇനല്ലേ
വയറയിന്
അല്ല ഇൻവെർട്ടറിനായിട്ട് പിന്നെ
ആഹ് എനിട്ട് എന്താ കാട്ടി ഞങ്ങളുടെ ആഹ് സിറ്റോട്ടിന്റെവിടുത്തെ റൂമില് അവിടെ ഏതായാലും വേറെ റാക്ക് ഉണ്ടല്ലോ അപ്പൊ നേരെ ച്ച വന്ന് അയ്മക്ക് കണക്ഷൻ അപ്പ്പിന്നെ പ്രശ്ന മറ്റത്
പണം കൊറെ അതെല്ലെ ഭയ ഇന്താ നമ്മള പത്ത തന്നെ ഫുള് ഉണ്ടാവും
ആഹ് അഹ് അയ്മ്മന്ന് നേരിട്ട് വലച്ചു അതുകൊണ്ട് പിന്നെ പ്രശ്ന ത് വയർഞ്ഞത് കണക്ഷൻ കൂടണൊക്കെ ഉണ്ടാവും പയ്യെ പറഞ്ഞിട്ട് പണ്ടെത്തെ വയറ് ആവുമ്പയ
ആഹ് ആഹ് ആഹ് അവൈക്കാണെങ്കി പോരും കൊറെേ പണിയാണ നിങ്ങളൊക്കെ
ആഹ് അതൊക്കെ കുത്തി ഇതാക്കണമെങ്കിൽ ഇതാ പിന്നെ കൊഴപ്പമല്ല നേരിട്ട് പോയി കൊടു നേരം അവിടെന്നെ അവിടെ വെറൈറ്റിലോണ്ട് ഇപ്പറാക്ക്മ്മക്കങ്ങ് വച്ച്
മിക്സിന്തൊക്കെ പോവൂലെ
ആഹ് മിക്സി പക്ഷെ മിക്സി ഇട്ടാലും ഒരു സൗണ്ട് ഉണ്ടാലുണ്ട് എല്ലാ സൗണ്ട്
നല്ലതൊണ്ടങ്കി ഇ പി വി പറഞ്ഞോണ്ടാ
അഹ് സൗണ്ട് എങ്ങനെ കേട്ടിട്ടില്ല ഞാനിപ്പോ മിക്സി അർക്കുമ്പോ അമ്മ പറഞ്ഞ കേട്ടാ
ഒരു വട്ടംകൊഴപ്പ ഇണ്ടാവില്ല കൊറെേ വട്ടം ഉണ്ടുണ്ടാവ
അതിന് സൗണ്ട് വരുന്ന അങ്ങനെ അത് മിക്സി അരച്ച കയ്യോള്ളൂ സൗണ്ട് എന്ത തോന്നുന്നുണ്ട്
ആ അത് പ റ്റായ്ൻറ്റാണ് ച്ച ഈ സു ങ്ങളേതാ മിക്സി ഏതാ
സുജാത
സുജാത പോവല്ലോ സുജാത കൊഴപ്പല്ല ഞങ്ങളതൊക്കെ സുജാത സുജാത പിന്നെ ഈ
ഏ ഉഷേ എഴുന്നൂ എഴുന്നൂ
ആ അയ്ന് കൊഴപ്പല്ല
ഏ
പിന്നെന്താണാവോ കറൻ്റ് പോയ അപ്പത്തെന്നെ അരക്കല്ലേ ങ്ങള്
എത്ത് ആ അപ്പെന്നല്ലെ അത് കറൻറ്
ഏ
കൊറേ നേരം അപ്പ അങ്ങനെ കൊറെ
അ പിന്നെന്താച്ചലേ നമ്മള് അര് ക്കുമ്പോ ബാക്കിള്ള സ്വിച്ചും തൊക്കൊ ന്ന് ഓഫാക്കി ട്ടാ മതി ഹലോ ഹലോ ഹലോ കേക്ക്ണില്ലേ